ഉം കൊറെയായി കണ്ടിട്ട് ഞാൻ ന് എന്നും വിളിക്കണം വിചാരിക്കും ഓരോ തെരക്കായി ത്തെ ഓരോ തെരക്കായിട്ട് ഇങ്ങനെ അങ്ങ് പോന്ന് തിരക്ക് അതതെ ആആ മക്കളും മര്മക്കളും പേരകുട്ടികളോക്കെ ആകുംമ്പോള് തിരക്കറേ മക്കളും മരക്കുംര നമ്മ തിരക്ക തിര
ആ അതണ്ട് അത് വാക്കാണ് പക്ഷെ അതെ ഇ ല്ലാ ത്തവർക്ക് അതി വിശമാറിയില്ലേ ഹ് ഹ് പേരകുുട്ടികളും മക്കളും ഉള്ളവർക്ക്ും ഞങ്ങളെപ്പോലത്തെര പ ഇല്ല മപ്പിള്ളേർ രാവിലെ ആാണ് പോയാ ഞങ്ങക്ക് ഈ തള്ളയല്ലേ ഉള്ളൂ അവരെ കാണല് അവിടെ കൂടുതലും ഇവിടെ കൂല്ല പറ്റ ക ണം കൂടണംഞ്ഞിട്ട് ആള ഇങ്ങ എത്തിയിട്ടില്ലനിപ്പ അൽമാസിന്റെ അട കൂടണം എന്നൊക്കെ പറയുന്നുണ്ട്
ഏ എന്താണ്
ഏതോരാണ് മര്യാദ വച്ചേക്കണ്ട് ഹിഹി ആ മരയാള് ക്ക നല്ലർ മൂന്നാൽ ഒരാൾ പെരുുന്നൻമണന്ന് തരാണ്ട് ഒരാള് കൊണ്ടോട്ട്ന്ന് തരാുണ്ട് ഒരാളെ സ്വാഗതം അവിട തന്നെ ഞാൻ വിടിച്ചിട്ട് റെഡിയാക്കുന്നുണ്ട്
അൽമാസിലല്ലത്താ അൽമാസിലല്ല എന്താണ് പിന്നെ ഓ പിന്നെ ആ സമയം ചിന്തക്കട്ടുള്ള ആാക്കാ
ഏഹ
ആസ്തർ മീൻസ്ണ്ടല്ലോ ആ അത അതിന് തൊട്ടനെ ബ മൺ സ്റ്റായി ഉണ്ടായിരുന്നു പ്രസവത്തിന്റെ മാത്രമള്ളതല്ലേ
അതെന്നെ അഹ് മിൻ സ്തന്നെല്ലെത് മിൻസാര്തെന്നെല്ലേ ആഹ് അതെ ഞാൻ ചോദിച്ച നാത്തൂന് മോളൊക്കെ അവിടെ പ്രസവിച്ചതേ അവ പറഞ്ഞല്ല അതല്ല അതല്ല പറഞ്ഞ അതല്ലാതെ കേട്ടിട്ട് പിന്നെ രണ്ടത്താനൊക്കെ ട്രസ്റ്റ് ണ്ട് ട്രസ്റ്റ് ഹോസ്പിറ്റലില് അതാണോ ഞാന് അ അ കോട്ടക്ക ഒരു വിധമുള്ള സ്ഥലക്കെ അൽമസ്തേ പ്രസവത്തിന്റെ അറിയ ഇപ്പൊ അടുത്ത് ഞങ്ങളുടെ നല്ല പൈസാണ് ട്ടടെ നല്ല പൈസയന്ന് പിന്നെ എന്താ നമ്മക്ക് ഒരു ബുദ്ധിമുട്ട ഇല്ല രോഗികള കഞ്ഞി വരെ അടൻഡ്
ആ് അതതെ അതെ അതാണ് മെൻ പിന്നെ എല്ലാ സൗകര്യം പറത്ത് മെംസും ണ്ട് പറത്ത് ഇത്ണ്ട് രണ്ടും കൂടി ആവുമ്പോഴേ അടുത്ത എന്തായാലും വന്നാലും എ ഒന്നും ഇല്ലാായിരിക്കണല്ല പറയ പെട്ടെന്ന് ആ ഡോക്ടർമാര് സൂപ്പറാവ ഒന്ന് എൻന്റെ ഫ്രണ്ടിന്റെ എളേമ്മേ ണ് അപ്പ അവിടെ കൊണ്ടോയി കാണിച്ച ന്ന് അപ്പൊ അവളൊക്കെ ഒ ഓട്ടം നല്ലണ്ടാവുമല്ലോ നമ്മളിപ്പോ പരിചയള്ളപഴേ
ഉ അത്ര പര്ച ഉണ്ടായിും ആരില്ല പിന്നെ അവിടെ ഒരു പ്രശ്നം ള്ള എന്താന്നറിയോ അത് ചേലോർക് ഇഷ്ടപ്പെടില്ല ചിലർ ചെയ്യണ്ഡ് ഇരിക്കാൽ തീരെ ഇഷ്ടപ്പെട്ടില്ലേ കുട്ടികൾക്ക് വെള്ളം തൊട്ട് എടുക്കാൻ പാടിയ
ആഹ് ഇല്ലൻന്റെറെഞങ്ങളെ മോൾ പാട പ്രസവിച്ഞങ്ങള് വെള്ളം കൊടുത്തല്ലോ
ആ സമ്മക്കുന്ന അവിടെ എഴുതിക്ക എവിടെ എഴുതിച്ചണ
ഞാ ആാബറമിലോടുക്ക് പോയിട്ടില്ല
ലേബർറൂമിെള്ള ഇവിടുത്തെ നാത്തവിന്റെ മോള അവിടെ പ്രസഹിച്ചിട്ട് വെള്ളം തൊട്ട് എടുക്കാൻ അയച്ചിില്ല സംസങ്ങളളം തൊട്ടു നമ്മള്
ആഹ് ആഹ് ഞാനീ ഈത്തപ്പഴം സംസാവള്ളം ഈത്തപ്പഴം സംസാ വെള്ളത്തിൽ കുതിർത്തു
ആഹ് ഇത് രണ്ടും സമയച്ചില്ല അവിടെ എഴുതി വച്ചിക്കണ് കുട്ടികൾക്ക് ആദ്യമായിട്ട് കൊടുക്കാൻ പാടില്ലന്ന് പറഞ്ഞിട്ട് എന്നിട്ടേ അവര് ഐനിക്കൻ സരിച്ച് ഞാൻ നിന്നിട്ടാ സ്റ്റാൽ നാൻസർച്ച് നിന്ന് പക്ഷെ എന്റെ നാത്തൂൻ എന്റെ ആങ്ങളുടെ മോളോ ഒക്കെ അവിടുന്ന്ന്നെ പ്രസവിച്ചക്കണത് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞമ്മള് ഞമ്മളെഇഷ്ടത്തിനി ന്ന് പിന്നെ ന തൊട്ട് കൊടുക്കണമെങ്ക കൊടുക്ക കാരണം അവിടെ എഴുതി വെച്ചക്കണ വെച്ചിട്ട് ബു മുട്ട്ല്ല്യ കാരണം അവരെട്ത്ത് ഞമ്മളെട്ത്ത് കുട്ടിനട് തന്നാല് ആ റൂമും കു. ഇ ഞങ്ങ ഞമ്മളാണ്.
അതെ അതെ ബാങ്ക് കൊടുക്കാനൊക്കെ നമുക്ക് തരല്ലൊ അല്ല ബാങ്ക് കൊടുക്കൊ കൊടക്കട്ടെ ന്ന് ചോയ്ക്കൊന്നും വേണ്ട നമ്മള് കൊടുക്ക.
ആഹ് അതെന്നെ അത് പിന്നെ ഇവര് പറഞ്ഞ് ഇവര് ആ ഡോക്ട ഹോസ്പിറ്റലിനേനുസര്ച്ച് നിന്ന്.
ആഹ അത് വേ അത് വേണ്ട അയ്ല് കാര്യല്ല്യ ഞാന്റെ വ്ടെ ന്റെ മോ മോളെ കുട്ടി. ആഹ് ന്റെ മോളെ കുട്ടിക്ക് അൽ അമീന് ലെയ്നു കു. മുപ്പാന്തിത്താട്ടെ അൽ അമീനിൽ അപ്പ അത് ഹജ്ജുമ്മേണ്. അപ്പ ന്നോട് പറഞ്ഞ് പിന്നെ കുട്ടിക്ക് മധുരം കൊട്ക്കണെ കൊട്. ത്തോളി കുടുതൽ കൊടുക്കണ്ട ഛർദിക്കും ഓള് അപ്പൊ ന്ന് ങ്ങനെ നാവ് ന്മെ വെച്ച് കൊട്ത്താ തിട്ടോ. കോട്ടെ റഞ്ഞ് ആ അത്രെന്നെ അ. ആ ബാങ്കൊട്ത്ത തന്നെ ബാങ്ക് പിന്നെ അവര് ന്നെ കൊട്ത്ത്ക്ക്ണ് ന്നാലും ഞങ്ങളും കൊട്ത്ത അവര് കൊട്ത്ത് പ്രസവിച്ചേക്കന്നെ അവര് കൊടുത്ത്
ഇതൊരു ഇൻ ഏഹ് ഒര് ഞമ്മളെ ആഹ് ആളെ ആളെ ഡോക്ടല്ല
അതാണ് ആഹ്
ത് വേറോരു ഡോക്ടറാണ് ക്ഷെ അത് പ്രസവിച്ച അവസാന നിമിഷം വരെ നിന്നൊട്ത്ത് ന്ന്ട്ടെ അവ്ടെ ഓപ്പ്റേഷൻ നടത്തുള്ളൂ
അത പല സാമാധാ അത്ര ഓല് നോക്കീട്ട് ചെയ്യുള്ളൂ ആഹ് ആഹ് പല്ല്യ അതൊന്നുല്യ അതൊന്നുല്ല്യ അത് നല്ലത അത്പ്പോ ന്റെ മോ മോ മോന്റെ കൂട്ടുകാരന്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ ആറീസം കെടന്ന്ക്കാ
അള്ളാ എട്ങ്ങേറായിക്ക്ണ് ഔ ന്റെ റബ്ബേ ഫസ്റ്റ്ത്തതല്ലെ അയ്ക്കൂടെ കുട്ടി നല്ല വെയിറ്റുണ്ട്. ഔ ഇന്റെമ്മേ അത് ചെറിയൊരു കൊതു കടിച്ചാലും കൂടി വേദന ഉള്ള നൊലോളി ട്ക്ക്ണ ആളാണ്. ഞ് ഞാൻ പ്രസവിക്കുലാ ഞ് ഞാൻ പ്രസവിക്കൂലാ പ്രസവടന്ന് പറയാ ഞ് ഞാൻ പ്രസവിക്കൂലാ.
പാവപ്പത് ഇന്റെ മരൊളെ ന്തൊക്കെ പറയണം പാവം അ തീരെ തടില്ല്യെ ന്റെ മരോളെ.
പ്രസവിക്കൂല പ്രസവിക്കൂല മാമ്യേ. ഞാൻ പ്രസവിക്കൂലാ പ്രസവ വേദന സഹിക്ക തുടക്കള്ളു. വയർവേന വര്ന്നുള്ളൂ മാപ്പ്ളെണ്ടട്ത്ത് മാപ്പ്ള മാമിയേ പോക ഇന് പ്രസവിക്കൂല. ഞാൻ പറഞ്ഞേ ഒക്കെ കഴിഞ്ഞേ നേശം ഞാൻ ചോയ്ച്ചേ ഇജ് പിന്നെ പ്രസവം ലാസ്റ്റ് അന്നെ. കപ്പ് ട്ട് ട്ട് വലിക്കണ്ട ഗതി വന്നേ ആഹ് ആ മരുന്ന് വെച്ച് ലാസ്റ്റ്. മര്ന്ന് എക്‌സ്ട്ര വെച്ച് പതിനാലായിരം ഏ. പതിനയ്യായിരം ർപ്യ.
പന്ത്രണ്ടായിരല്ലെ അയ്ന് വെച്ച് കൊണ്ടരാൻ മോന്റെ കൂട്ടാതെ പതിനഞ്ചായി
അൽമാസിലാകെള്ളത് പത്തുർപ്യ.
ആഹ് ഇവിടെ പ ഇവിടെ പന്ത്രണ്ടാണ് പറ്ഞ്ഞീന്യത്.
ആ് വ്ടെ പത്ത്ർപ്യള്ളൂട്ടാ അവിടെ അവര് പറഞ്ഞ് ന്റെ അ ഏട്ടത്തിന്റെ മോള കൊണ്ട അത് ചെയ്തെ ഇന്റെ മോൾക്ക് അ അപസ്മാരിയി എ ഓൾക്ക് അപസ്മാരം എളകി കുട്ടിക്ക് വയറ് ആ പ്രശ്നം കഴ്ഞ്ഞ് ആരോഗ്യം കഴ്ഞ്ഞ് ആ അപ്പൊ അത് കാരണം ചെയ്യാൻ പറ്റീല അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഇനി കുട്ടിക്ക് പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റൂലട്ടാ ഇത് ഇഞ്ഞ് ഓ ഇതാക്കാൻ തന്നെ പറ്റുള്ളൂ ന്ന് പറ്ഞ്ഞ്. അപ്പൊ ന്ന്ട്ടാ കുഴഞ്ഞിട്ട് ഓള് പറഞ്ഞെ ന്താണ് ചെയ്യണ്ടാ ചെയ്യ ണ്ടഇന്ക്ക് കൊറച്ച് വേദന ഇത്രേം വേദന സഹിച്ചിട്ടും അത്‌ന്താ മാപ്പൾക്ക് കുറച്ച് പൈസ കുറവാണ് പണിക്ക് കയറിട്ടുള്ളൂ മറ്റത് ഞ്ഞ് പ്പൊ അമ്മായിമ്മ എന്തെങ്കിലും പറ്യണ്ടാ വിചാര്ച്ച്ട്ടാവേ പാവം തോന്ന്ണ്ട് ആഹ് ആ നേരത്ത്ങ്ങനെ ഇല്യ ത അമ്മായിമ്മനെ പറഞ്ഞത് അമ് അമമായോ പറഞ്ഞ എന്താണ് പാവം അമ്മായിമ്മ പറഞ്ഞെന്താണ് പാവം തോന്ന ചെയ്തൂടി പാവം ന്റെ കുട്ടി അത്രേം എടങ്ങാറയിക്ക്ണ് ഒന്നും ചെയ്യാൻ വയ്യ ട്ടൊ ന്റെ കുട്ടിക്ക്ന്ന് ആ ക്ഷെ ഓൾക്ക് ടെൻഷനെ അതാണ് ഏട്ടത്തിന്റെ മരോളെ മോളെ ഉം ഓള് പറ്യ ഇൻക്കിന്റെമ്മാനെ കാണണം ന്നറഞ്ഞ് മ്മല്ല അമ്മായിമ്മനെണ് കാണണം ഓള് നൊലോളിക്ക ടന്നിട്ട്. പ്രസവ ഡ്
ആഹ് ഇത്പ്പോ ഇത്പ്പോ അത്പോലെ തന്നെ ഇന്റോടി ണ്ടാവായത് ഐന്റമ്മാക്ക് അത്ര വല്ല്യേതൊന്നൂല്ല ആയിൻ്റെപറിമ്മ് ഇങ്ങൾ ഹോസ്പിറ്റൽക്ക് കൊണ്ടൊയിക്കൊളി നാളെ ഇഞ്ഞ്പ്പംഹോസ്പിറ്റൽക്ക് കൊണ്ടോണ ദിസ ഞാൻ ഇബടെ ഞാന്ന് പോയി കൊണ്ടരൊളെ നാളെന്ന്ട്ട് പോയി ഷുഗറും സ്കാനിങ്ങൊക്കെ നാളെ ചെക്കീത്ട്ട് മറ്റന്നാ കോട്ടക്കൽക്ക് പോണം
ആഹ് എത്ര വെട്ടം പ്രസവിക്കണക്കായിം അര മ രണ്ട് നാലീസം ആയി ഇങ്ങട്ടന്നെ പർഞ്ഞയ്ക്കും
ആഹ് അതന്നെ ഓളമ്മാനോട് ഞാം പർഞ്ഞി ങ്ങള് വെരീട്ടോ ഹോസ്പിറ്റല്ക്ക്‌ ഞാല്ല ങ്ങള് കൊണ്ടോയിക്കോളി അഹ് ങ്ങളാ നല്ലത് എന്നോട്ട് പറയാ ഏതും തള്ളാര് ഒളമ്മനൊട് പറെഞ്ഞ മര്യെളമ്മ പറഞ്ഞേ ങ്ങള് കൊണ്ടോയിക്കോളി കുട്ടിനെ ആസ്പത്രിക്ക് ഞാൻ ഇല്ല ഞാൻ പറ ഇങ്ങൾ വരൊന്നു നിങ്ങള്ക്ക് കാണ ഹേ ഞാൻഇല്ല പ്രസിക്കണ സമയത്ത് വരണ്ട്
പ്രസവിക്കണ സമയത്തും മുങ്ങും തോന്ന്ണ്ണ്ടല്ലോ കണ്ട്ട്ട്
ആഹ് അപ്പ ഞാം പർഞ്ഞേയ് ആ കുട്ട് കുട്ടിക്ക് ഇന്നെ വേണ്ടുള്ളൂ കുട്ടിക്ക് ഇന്നെ വേണ്ടുള്ളൂ മ്
പ്രസവ വേദനന്റെ നേരത്ത് ആകെ കഞ്ഞി കഞ്ഞി കൊട്ക്കാൻ മ്മാക്ക് മാത്രല്ലേ പറ്റൊള്ളൂ ങ്ങളാച്ച അമ്മായിനല്ലെ പുടിച്ച് പൊർത്താക്കാ ഇവൾക്ക് വേദന പറയുമ്പോ ഇക്ക്‌ മ്മാനെ കാണണം മ്മാനെ കാണണം അപ്പതല്ലേമ്മാ ഇതല്ലാ ക്ക്‌ മറ്റേ മ്മാനെ
ആഹ്
ഹ അതേപോലെ തന്നേണ് നമ്മളീ ഫസ്റ്റ് പ്രസവാവുമ്പള് ഓളോട് ഞങ്ങളൊക്കെ പർഞൊട്ത്ത്ക്ക്‌ണ് വേഗം പോവര്ത്ട്ടാ വേദനണ്ട് വരുമ്പോത്തിന് പോവര്ത് തൊട്ക്കാണ്. ഫാസ്റ്റ്തേണ് ന്നൊക്കെ ഞങ്ങള് പർഞൊട്ത്തു മ്മാര് ന്ന്ട്ടെന്താ ചെയ്തത് ഈ കുട്ടിക്കൊര് വയറ്ണ്ട് കൊൾത്ത്ണൊള്ളു ഡേറ്റ് ആണെങ്കി പതിനെട്ടാത്യാണ് അ അവളെല്ലാം ചികിത്സിച്ച്ട്ടാണ്ടായ്ക്ക്‌ണത് അപ്പഞ്ഞി വയറ് കൊൾത്ത്നൊള്ളു ഹോസ്പിറ്റലില് അപ്പ ഞങ്ങള് അവര് പറഞ്ഞ ഡേറ്റ്നാണെങ്കി നാലീസം മുന്നേണ് അപ്പ ഞങ്ങള് ന്റെ ഏട്ത്തിനോട് പർഞ്ഞു ഏട്ത്യേ ജ്ജ്‌ മുണ്ടാതിര്ന്നാ രാവിലെ ജ്ജ്‌ മുണ്ടാതിര്ന്നാ പ്പതെന്നൊന്നും പോവാം പറ്റൂല കൊറച്ച് കയ്യട്ടേ എന്നൊക്കെ അങ്ങൻതന്നേണ്ന് അപ്പ അവടെ ചെന്നപ്പോ ഒപ്പോത്തിന് എന്താ ചെയ്ത്ക്ക്‌ണെ വേഗം അമ്മായിമാക്ക്‌ വ്ളി അമ്മായ്മ വണ്ടിയേറ്റ് വന്ന്ക്ക്‌ണ് ജ്ജ്‌ന്റെ കുട്ടിനെ കൊണ്ടോണില്ലങ്കി കൊണ്ടോണ്ട ഞാ കൊണ്ടോയ്ക്കോളാന്ന് പർഞ്ഞ്ട്ട്
അപ്പൊ അതേപോലെ വേണ്ടൊരു
ആ പർഞ്ഞു അപ്പതാണ് എടങ്ങറേയ് അങ്ങനെ അതാകുമ്പോ എടങ്ങേ താണ് നമ്മള് കുട്ട്യാളെ ഇഷ്ട്ടത്തിന് നിക്കണെയ് പക്ഷെ ഇവള് ന്റെ നാത്തൂന് മോളെട്ത്ത് കൊറേ പ്രശ്നം വന്ന് ട്ട് കാരണം ഒന്ന് ഒർക്കാണ് ഫുള്ള് ഒർങ്ങാ നല്ല ഒർങ്ങാൻ പാടില്ലേയ് എളകണം
കൊർച്ചൊക്കെ ഓള് പണിട്ക്കും ന്റെ മരോള് പണി ഒക്കെട് ക്കുട്ടാ വന്നാലും മ് ന്നോ ന്നോട് പറയും ഞാൻ തൊടക്കമ്മാ മാളെ തൊടക്കണ്ടാ മ്മട്ടി അടിച്ചോരിക്കൊ പറയും ഞാന് തൊടക് ഞാന് തൊട്ച്ചോണ്ട് പറയും ഞാന് ഉം ഞാൻ തൊട്ക്ക്ണെ കാണുമ്പോ ഓൾക്ക് എടങ്ങേറാ അപ്പോള് പറീം ഞാ മ്മതൊട്ക്ക്‌ തൊടക്കണ്ടമ്മ ഞാതൊടച്ചോള ഇൻക്ക് കൊഴപ്പല്ല വാണ്ട മാളേ ഒമ്പത് മാസായി തുടച്ചപ്പ കൊയപ്പല്ല റീം ഞാന്
ആ അപ്പ ഞമ്മക്ക് ഞമ്മക്കൊരു ടെൻഷനാണ് കാരണം തിനാലെ വല്ലതും വരോന്ന്ള്ള ടെൻഷനാ ഞമ്മ
പിന്നെന്താ അതെന്നെ പ്പോ ഞ്ഞി പത്തൂസം കൈഞ്ഞ്ട്ടേ പോവ്ള്ളു വ്ട്ന്ന് ആഹ് പിന്നെന്താ ഓറ്റെത്ര എടങ്ങേറാവാണം ഒർങ്ങാനും വെയ്യാ ഓലോപ്പം ഇര്ക്കാനും വെയ്യാ കെട് ഞമ്മളെ അവസ്ഥ ഞമ്മക്കറീലെ
ആ ഞമ്മൾതൊക്കെ പിന്നെ ഞമ്മളെ താങ്ങാൻ അന്നത്തെ കാലം കെയ്ഞ്ഞ് പോയി പ്പ ചെറിയ കുട്ടി താങ്ങാൻ എന്താച്ച് കാട്ട്ണു ചോയ്ച്ചാ കരീണ കുട്ട്യാളാ ഒന്നും ഒന്നും അറിയാതണ്ട് വളർത്തീട്ടെ മ്മാരും വ തും
ആ റെയ്ഞ്ച പോണ്ണ്ട് തോന്ന്ണ് ലെ മ് അതെന്നെ ഇന്ഷാ അള്ളാ ഞാൻ പ്രസവിച്ചിട്ട് ഇതൊക്കെ ആ സാജോട് പറഞ്ഞ സാജ ഞാൻ വിളിക്കാണ്ട് അപ്പൊ വായോ പറയ്ണ്ട് അപ്പ വെര്ണ്ട്
ആ ഞാ പറഞ്ഞു ഇങ്ങളെങ്ങൻ വന്നില്ല ണ്ടെങ്കി അവടെ കെട് ആ പറഞ്ഞെ എല്ലാർക്കും ന്നെ കാണാനാണ് വേറെ പൂതി അപ്പം ഞാൻ പറഞ് ആയ്ക്കോടെ ൻക്കന്നൊന്ന് കാണണം അന്റെ പെരേം കാണാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാനും ഒന്ന് ബ്യൂട്ടി പാർലർലൊന്ന് പോവാണ്ട് എല്ലാരും ന്നെ കാണാൻ വെരാണ് പെണ്ണ് കാണാന് അപ്പ അവിടൊക്കെ ഒന്ന് പോയിട്ട് മൊഖോക്കൊന്ന് ശരിയാക്കാണ്ട്
അത് കൊണ്ടോട്ടി ആൾക്കാ കാണണം പറഞ്ഞത്
ഏ
ഉം
അപ്പ തന്നെ മറ്റാൾ ആ അപ്പൊ തന്നെ ന്നോട് പറ ഓ മറ്റാൾ കൊണ്ടോട്ടി പെരുന്തൽ മണ്ണ ആൾക്കും കാണണം ഞാൻ പറഞ്ഞേ അവ ഞങ്ങൾ കത്തിയടിക്കലല്ലേ പണിയൊള്ളൂ നേരം ത്താല് നല്ല കത്തിയല്ലേ അപ്പൊ അങ്ങനെ ഞാൻ പറയും ചെയ്തു അങ്ങനെ തന്നെ പറഞ്ഞ്പ തന്നെ ആൾക്ക് ഭയങ്കര ഇൻഡ്രസ്റ്റ് അപ്പൊ ഞാൻ പറഞ് ആ ഇനിപ്പോ ഏതായാലും അവിടെ ചെന്ന് വിളിക്ക് ഞാൻ പറ ൻക്ക് വടെ പണിയൊന്നുല്ല ഞാൻ വണ്ടിമ്മ ണ്ട് പറന്ന് വരും ങ്ങള് അവടെ എറങ്ങിയ മതി പറഞ്
ആ ഞാൻ പറഞ്ഞിണ്ട് അപ്പ എന്താ ഞാൻ ഉം ഉം
ഞാൻ പറഞ്ഞു മിമ്സല്ലാത്ത ഹോസ്പിറ്റല് പ്പൊ ഏതാണ് ല്ല ഏത അപ്പം നിങ്ങള അവിടെ അതിന് മുന്നേ മറ്റേ പേര് ചെർത്തെ
ആ ആ വുമൻസ് ചൈൽഡ്
വന്നായിരുന്നു
മിംസിന്റെ തൊട്ടെന്നെണത് അത് അയ്നായ്ട്ട്പ്പൊ ഹോസ്പിറ്റല് ആ അയ്ക്കോട്ടെ അയ്ക്കോട്ടെ അയ്ക്കോട്ട ശെരി ശെരി അയ്ക്കോട്ടെ
യെ സ്